ലോ ഹലോ കേക്കുന്നില്ലേ
ക്ക്ണ്ട്ട്ടോ
ആഹ്
അസ്സലാമലൈക്കും
വഅലൈക്കുമുസ്സലാം
ഉം പിന്നെന്തൊക്കെണ്ട്
സുഖം
ചായ ഭക്ഷണം കഴിച്ചാ ലഞ്ച് ക കാലത്ത് ഭക്ഷണം കഴി ആ ആ എന്തുട്ടായിര്ന്നു കഴിച്ചൊണ്ടിരി ഇന്ന് എർച്ചിക്കറിണ്ടായിര്ന്നു പ്പ ച പ്പാത്തി എർച്ചിക്കറി
ഓ
പിന്നെ അവിടെ എന്തുട്ടായിരുന്നു ചാ
ഇന്ന് ദോശയും ചട്ണി.
ഉം ഇവിടെ ഇന്നലെ ഇഡ്ഡലിയായിരുന്നു.
ആഹ്
പിന്നാ പിന്നെന്താണ്
പിന്നെന്താണ് അങ്ങനെ പോകുന്നു.
ഉം ചപ്പാത്തിയൊക്കെ തിന്നുമ്പ എർച്ചകറിയൊക്ക കൂടി തിന്നുമ്പോ ടേസ്‌റ്റായിട്ടാട് കഴിക്കും
ആ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോ എർച്ചികറി ചിക്കൻ കറിയൊക്കെ വേണം
വിർക്കും വയറ്റിച്ചെന്ന് കുറ നേരം കഴിയുമ്പ കുറേ നേരം കഴിയുമ്പോൾ വയറ ഇത് വീ വീർ ത വൊ ല്ലാംമ്മക്ക്
ആഹ
ചപ്പാത്തിക്ക വീർക്കല്ലോ വല്ല കുതരും അത തന്നെ കുതരും ചെയ്യും, തിന്നും അവള് തിന്നും പറഞ്ഞോണം. പിന്നെന്താണ് മക്കളൊക്കെ സുഖായിട്ടിരിക്കണോ
ഓ സുഖയിട്ട് രിക്കുന്നു
ഉം എത്രായി മക്കള്
മക്കൾക്ക് ചെറുതിന് ഏഴ് വയസ്, വലുതിന് പന്ത്രണ്ട് വയസ്
ഉം ഉ ഉ അ സതില്ല ആൺകുട്ടിയളോ പെൺകുട്ടിയാളോ
ചെറുത് മോനാണ് വലി
ഉ
ആഹ
പിന്നെ
പിന്നെന്താ, അങ്ങനെ പോകുന്നു
എനിക്ക് ഞാൻ ഇത്തി പായതാണ് എൻ്റെ മക്കളൊക്കെ രണ്ട് പെൺകുട്ടികളാണ്. ല്ല ഒരാൾക്ക് എനിക്ക് പ പതിമൂന്ന് വയസായ പേര കുട്ടിയണ്ട്
ഓ
ആ പിന്നെ ഹസ്ബൻഡ വിടെ ഇണ്ടായില്ല, നാട്ടില് ഇപ്പ ഉണ്ട് ആൾ ക്യാൻസലായി പോന്നു
ആ ആ
ഇപ്പൾ നാട്ടിലുണ്ട് ഇപ്പൾ ഇലക്ട്രിക്കൽ വർക്ക് ആൾക്ക് ഇലക്ട്രിക്കലിം പ്ലംബിങ്ങിൻ്റെ വർക്ക് പറഞ്ഞ എന്നി അങ്ങന വർക്കൊന്നും കിട്ടിയരുന്നില്ല ആൾക്കാർക്ക് അറിയില്ല ആള് നാട്ടിലണ്ട് ന്നുള്ളത് ഇപ്പൾ വർക്കൊക്കെ കിട്ടി തുടങ്ങി അങ്ങനെ അങ്ങോട്ട് അഡ് ചെയ്തു പോണം ഉ എളകുട്ടി ഇപ്പൊ വിളിച്ച മോളുണ്ടല്ലോ അത് ഇവിടെണ്ട് എന്റെ മോള് ഉം പിന്നെ അവൻ്റെ മോ അവള്ള മോന്റെ മദ്രസെ പോയേക്ക് ണ്
ആഹ്
ത്തമോള് അവള് അവരിവിടെ ഇല്ല നാട്ടിലില്ല അവര് പൊർ ത്ത് ബഹറൈനിലാണ് അവ ടെ മോള് എട്ടിൽ പഠിക്കാണ് അവിടെ എട്ടിൽക്കായി ഈ വർഷം
ആഹ്
യാഅള്ളാഹു ഫസ്റ്റിൽ വരും
ആഹ് ആഹ് അവിടെ വെക്കേഷൻ ആവുമ്പളാ വരാ
അത് ജൂലായി ല് വെക്കേഷനല്ല
ആഹ്
വാവ ഓഗസ്റ്റില് വരും എന്തായാലും
അ
പിന്നെ അവൾക്ക് പറഞ്ഞ തന്നെ പതിമൂന്ന് വയസ്സായ മോളും ഒരു വയസ്സാവണുള്ളൊരു മോന ഉള്ളത്
ഏ
ത്ഘാ ഓള്ളൊരു വയസ്സ്
ആഹ് ആഹ്
പ്പൊ അയിനെ കാണാൻ നമുക്ക് വയങ്കര ആഗ്രഹല്ലെ
ആഹ് കണ്ടിട്ടുണ്ടാവൂല
കണ്ട് ഞങ്ങള് ആ വന്നിട്ടുണ്ടായി അതിനെടക്ക് പ്രസവൊക്കെ കഴിഞ്ഞിട്ട് ഓക്ക്അഞ്ചാറ് മാസായ പ്പൊ വന്നിട്ടുണ്ടായിരുന്നു ഉം
ക്ലിയർ ആവണില്ല ഹലോ
അ ആ ഹലോ
ആഹ് അയിന്റെ എടേ കട്ടായി പോവ്ണ്ട്
അതെ ആഹ് പറഞ്ഞോട്ടെ ഞാൻ പുറത്ത്ക്ക് പോന്നു കിച്ചണിലേയിരുന്നേ
ആഹ്
പിന്നെ
ഉച്ച ഹെക്കായോ
ഉച്ചക്കൽക്ക് ദേ ചോറ് റൈസ് കുക്കർല് വെച്ചേക്കുന്ന് കറി എന്തെങ്കിലും റെഡിയാക്കണം എറച്ചിക്കറിയിത്തിരിണ്ട് ഇന്നാലും ഉച്ചക്ക് എറച്ചിക്കറിയെന്നെ ഒരു രസൂല്ല അല്ലെ വേറെന്തെങ്കില്വ ഹ് ഹ് ഹ് പിന്നാ മക്കളെക്കെ മക്കളെ മദ്രസയിലൊക്കെ പോയോ?
ആഹ് പോയി വന്നു.
അത് വന്നില്ലേ ഞങ്ങൾക്ക് ഇവിടെ പത്ത് മണിയാകുമ്പോൾ വിടുള്ളൂ അടാ.
ഏഹ് ഇവിടെ ഒൻപതെ കാലിന് വിടും.
നടന്ന് എത്തുമ്പലത്തിനും പത്തുമണിയൊക്കെ കഴിയും പത്തേകാല് പത്തരയൊക്കെ. ആവും.
ആഹ് ആഹ്
ആ
ഒരാക്ക് സുബഹിക്കാണ് മദ്രസ്സ്
തണം
ഏവെട് ടെ ആ ആറ് മണിക്ക് തുടങ്ങും ഒരു ബാച്ച്
പിന്നേ എന്തൊരു പാടണ്ണം വന്നേ എൻ എഴുന്നേൽപി ഷുഗർ നോക്കാനായിട്ടെ ഇന്ന് ഭയങ്കര മടി മടീന്നെച് സ്ന്നീടാള്ങ്ങനെ ഓരോ സെൽത്ത് ഒരു സെൽത്ത്ന്ന് അവിടെ കെടക്കും പിന്നെ ദിവ അങ്ങോട്ടുമ കിടക്കും അവിടെ പോയി പിന്നെ അപ്പറ റൂമി പോയി കിടെക്കും ഇവിടെ പിന്നെ സെറ്റ് അങ്ങനെ അങ്ങനെ അങ്ങനെ കെട ക്ക്‌ണ് പൊന്താഷ് വലുത് ഇല്ല ആ ഉം കൊറേ പാ ടി ച്ചിട്ടിന്ന് ഒന്ന് പർ നേച്ചത്
ആ
ഉം ഇയാൾടെ ഹസ്ബൻഡ് എവ്ടെ
ഹസ്ബൻഡ് നാട്ടിലെന്നെണ്
അതെ വർക്ണ്ടോ അർ എന്ത് വർക്ക്?
ആ ഈ ഉം ഇത്ണ്ടോ കോറീലാണ്
അതെ ആ ആ പിന്നാ എന്തു വർക്കായാലും നമുക്ക് പറയണന്നെ വർക്ക് ഉണ്ടായ മതി
ആ അതന്നെ
ഉം അല്ല ഞാൻ പറ നമുക്ക് ജീവിക്കാനാണെങ്കി ഇപ്പൊ കൊറച്ചങ്ങാനും മതിയാ മോളെ
ആ
ഉഉഉം എന്തോരം ഇണ്ടായിരുന്നു ഇത്‌ അറിയൂലലെ
ആ എത്ര കിട്ടിയാലും തെകയൂലാ
ന്നെ അതാണ് പ്രശ് പിന്നെ എന്താ ഇടങ്ങളൊക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞെയെന്നാലും നമ്മക്ക് ചെലവാ നല്ലതെന്നു മക്കളൊന്നും ഇല്ലല്ലോ
ആ ആ
ഒക്കെ നമ്മയെന്ന ഇണ്ടാക്കിട്ട് വേണം എല്ലാ കാര്യത്തിലും ഉം പടച്ചോൻ ഇങ്ങനെ റബ്ബെ അള്ളാഹു അങ്ങട്ട് ഇതുവരെ അതെ അത് തന്നെ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വര്ണതേ അള്ള കാക്കട്ടെ
ഉം
പിന്നാ ച്ച് കേൾക്ക്‌ന്നുട്ടാ
ഉച്ചകക്ക്‌ മീൻ ഇണ്ട് എയുടെ വെള്ളത്തിൽ ഇട്ടെച്ച്ണ്
ഇന്നലിം പർണ് മീൻകാ അങ്ങനെ ഇതിലെ പോരാ അയാൾ വഞ്ചിയിൽത്തെ മീൻ നല്ല മീനാണ് അയാളെന്ന് മീൻ വാങ്ങിച്ചാലേ ഞാനി പറഞ്ഞോളം തന്നെ ഹ് കുളിക്കെയിര്ന്ന് അവ് ട്ന്ന് ഓടി വന്ന് എപ്പർത്ത്ക്ക് ചെന്ന് ചെന്നപ്പോത്തിൻ ആയാൾ പോയി റൊട്ടികൂടെ ആന്ന് ആ ഇന്ന്നി ഇപ്പൊ ഇന്ന് വരാവോ അലകയാണ് നല്ല മീൻ കിട്ടും നല്ലേയ് നല്ല വെ ഇഷ്ടം ഇണ്ടാവും
ആ
അപ്പൊ അ അങ്ങ് ആ അത് തന്നെ ഇത് നല്ല വഞ്ചി ത്തെ മീനണോ യാ ബോട്ടിലെ മീന ആകുമ്പോ പഴക്കം മീൻ അല്ലാ ആൾക്കാരി കൊണ്ടരാ ഇത് വഞ്ചി മീൻ കൊണ്ടര് നാളാണ് പക്ഷെ അത് ഇന്നലെ കിട്ടീല പ്പ ഇത്തിരി വാങ്ങിച്ച് വച്ചാ രണ്ട് പ്രാവശ്യമായിട്ടങ്ങ് വെക്കും അപ്പൊ നമുക്ക് രണ്ടാ പ്രാവശ്യം യിട്ട് വെക്കാല നല്ല ടേസ്റ്റ് ണ്ട് അതിന്റെ കറി ചാറ് കൂട്ടിയാ തന്നെ നമുക്ക് ഇഷ് നല്ല ടേസ്‌റ്റേയി
ആ ഫ്രഷ് മീനാവുമ്പോ
കുല്ലാത്ത മീനെന്തോരം കഴിച്ചാലും വല്ല
ആ ആ എങ്ങനെ വെച്ചിട്ടും കാര്യല്ല ഇല്ല
പിന്നെ അയിന്റെ കറിക്കും ടേസ്റ്റ്ണ്ടാവൂ
ആ
അപ്പൊ അങ്ങനെ പിന്നാ ഇയാടെ ഉമ്മേം ബാപ്പെക്കെ
ഒക്കെ സുഖായിട്ടിരിക്കുന്നു ഞങ്ങള് വേറെ വീട്‌ട്ത്ത് താമസിച്ച്ണ്
അതെ ജേഷ്ഠത്തി അനിയത്തിയളൊക്കെല്ലിയാക്ക് ന്നുവച്ചാ സ്വന്തമായിട്ട് അതെ ആ ആ ആ ആ കൊഴപ്പൊന്നും ഇല്ല മോളെ അസുഖൊന്നുല്ലാണ്ടിരുന്നാ അതാ മതി ആ അതാണ് ആ ആ അതാണ് അത അങ്ങനെ ആയാതന്നെ നമ്മക്ക് എല്ലാം കൊണ്ടും ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാര് പറയും പെൺകുട്ടികളാ നല്ലത് ന്നും പറയും പിന്നെ നമ്മ ചിന്തിക്കുമ്പോ നമ്മക്ക് ചിന്തിക്കുമ്പോ നമ്മ കാൺമക്കള് ഒരുതാങ്ങാണല്ലോ
താങ്ങാണ് പെൺകുട്ടികളൊക്കെ വന്നിട്ട് എത്തിട്ട് വേണ്ടേ
അത് തന്നെ അല്ല എന്തായാലും നമ്മക്കിപ്പ ഇതിപ്പോ നമ്മറയാ നമുക്ക് അധ്വാനിക്കാണ്ട് ജീവിക്കാൻ പറ്റ് റ്റില്ല അത് സ്വന്താങ്കു കുട്ടികള്ണ്ടെങ്കിൽ ഈ പറഞ്ഞോണം തന്നെ കൊറേ നമ്മക്ക് വയ്യാണ്ടൊക്കെ ആകുമ്പ നമുക്കൊരു സമാധാനം ഉണ്ട് അവര് പറയും ഇനിപ്പോ വർക്കിന് പോണ്ട ല്ലേ വീട്ടിലിരിക്കി ആ അല്ലാ നമ്മ അങ്ങനെ ഇത് ന
ആ ഏതായാലും അള്ളാഹു തആല കൊടുക്ക
അല്ല അതെ പഠച്ചോനെന്തെങ്കിലും വഴിമാർഗ്ഗങ്ങളും കണ്ടിട്ട് അതെന്നെ അതെന്നേ എഴ്ജായോ
ഇൻക്കോ ഉപ്പ ഉപ്പച്ചിക്ക് അൻപത്തെട്ട് അത് പറയാൻ കാരണം ഇബടെ അടുത്തയ്നിം വാർഷികം അതുകൊണ്ടാ ഓർമ്മ വന്നെ
ക്കാക്കിവിടെ അറുവതായി
ഏ എ ആ ആ
എനിക്കിപ്പം അമ്പത്തഞ്ച് അമ്പത്താറൊക്കെ പറയും
ആ ആ
ത്തമോൾക്കു
മൂത്തോക്ക് ആ അങ്ങനെന്നെ എന്റെ താത്താക്ക് മുപ്പത്തഞ്ചായി ഇൻക്ക് മുപ്പത്തിരണ്ടാവണ്.
ആ ഇതെന്നേണ് അപ്പെ മോളെ പ്രായാണ് മോളും എൻക്കും രണ്ട് പെൺകുട്ട്യാളാണ് അപ്പം ഞങ്ങള് ഒരേതൺട്ടോ സമയത്താണ് പ്രസവിച്ചേക്കണൊക്കെ അങ്ങ്
ഏഹ് ആ ആ
പിന്നാ
പിന്നെന്താ അങ്ങനെ പോണു
ഉം
എങ്ങനെ? ഹലോ
ഓ ഹലോ കേൾക്കൺല്ലേ
ഹലോ ആ കേ ക്ക്ണ്ട്
പിന്നെന്താ ആ ഉവ്വവ്വ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് അവിടെ മഴയൊക്കെണ്ടാ മഴ മഴ
നേരം നല്ലോം പെയ്ത് നല്ല ഇടിയും
ആ ഉവ്വ് വിടേം ഇടിയൊക്കെ ഇണ്ടായി ഇടിയും കൊറേശെ മഴയും പെയ്ത്. രാത്രി ആയപ്പെ രാത്രി ആയപ്പളാണുട്ടൊ. മ് പിന്നെ
പിന്നെ അങ്ങനെ പോകുന്നു. ന്ന ഓക്കെ പത്ത് കഴിഞ്ഞു.
ഓക്കെ ഓ ക്കെ ഓക്കെ ഓക്കെ